ഹലോ കേൾക്കുന്നില്ലേ എന്താ വിശേഷം കിടക്കും ആഹ അങ്ങനെ പോകുന്നു ഞാനീ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ റൂമിലോട്ട് വന്നതായിരുന്നു. നിങ്ങൾ കെടുക്കാനായോ?
ഇല്ലഇല്ല ഞ ഹസ്ബൻറ് വന്നിട്ടല്ല അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യനു.
ഓ ഹസ്ബന്റ്‌ വന്നിട്ടാണോ ഫുഡൊക്കെ കഴിക്ക ഒന്നിച്ചാണോ?
അ ഒന്നിചായിക്കില്.
ആഹ എന്നും വെയിറ്റ് ചെയ്ക്കൂല്ലേ?
ആഹ..
ആഹ നല്ലത രസമാണ് ഞ ഒന്നിച്ച് ആ ആ ടൈമിൽഒലെ കിട്ടുള്ളൂ. എല്ലാത്തപ്പന്നും പുറത്തായിരിക്കല്ലോ അല്ലേ
ആഹ ആഹ
എൻ
ഹസ്ബൻന്റെഓ ഒരു ഡ്രൈവറാ
ഓ അതെ അപ്പൊ ആഹ് അപ്പൊ പിന്നെ ഇടക്ക് ആ അപ്പൊ ഇടക്ക് ഇങ്ങനെ വീട്ടക്ക് വന്നോളു ഒല്ലേ ആഹ നമ്മളതൊക്കെ രാവിലെ ആണോ ആഹ ആഹ അപ്പൊ പിന്നെ അവിടെ നിർത്തി അവിടെ നിർത്തിട്ട് അങ്ങനെ ഓടാല നമ്മളെ ഓ ഓട്ടം വിളിക്കുമ്പോ അങ്ങനെ പോവല.
ആഹ ആഹ
ആ ആ അത് ശെരി പിന്നെ നമ്മൾതൊക്കെ രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരം വരുള്ള ള്ളോ
ആഹ ഹ ഇല്ല ഒരു ഫുഡ് കൊണ്ടോകലാ ഒരു നേരത്തെ ഇവിടുന്ന് കഴിച്ചിട്ട്.. പിന്നെ കൊണ്ടോവും ആഹ്
അങ്ങനെ അവൻ കഴിക്കുവായിരിക്കൂലേ
ആഹ് അങ്ങനെ കഴിക്കലാ.. ആദ്യൊക്കെ ഹോട്ടൽന്ന് കഴിക്കേനു.. പിന്നെങ്ങെനെ ഭയങ്കരാ.... ഫുഡ് പ്രശ്നൊക്കയി വയറിന് പറ്റാതായപ്പോ
ഹോട്ടൽന്നാവുമ്പോഴേ പിന്നെ ആരാ ഇല്ലേ വീട്ടിൽ ആരാ ഇല്ലേ മക്കൾ ആഹ്
ആ മോനന്നെ ഉള്ളു.. മോനും ഞാനും ഹസ്
ഒരാളെ ഉള്ളൂ.. ഓ പിന്നെ ഒറ്റ ഒറ്റ വീടായിരിക്കൂല്ലേ.
ആഹ് ഒറ്റ വീടാ
ആ ഉമ്മക്കണ്ടോ വേറെ വീട്ടിലാ തറവാട്ട്
ആഹ് തറവാട്ടിലാ അവര്
നിങ്ങളൊന്നും ചെയ്യുന്നൊന്നില്ലന്നിട്ട് മോൻകെത്രായി...
ഓനിപ്പ ചെറുതാ.. ഓന് അംഗനവാടിലാ... അപ്പൊ അതൊണ്ട് ഇപ്പൊന്നും ചെയ്യാൻ വയ്യഹ്.. ടീച്ചറായി വർക്കയ്തീനു. ചെയ്തിരുന്നോ... ആഹ്
ആ പിന്നെ നിർത്തിയതായിരിക്കുല്ലേ.. ഇപ്പൊ അംഗൻവാടി പോല് തുടങ്ങില്ലേ..
ന്ത്‌
ഇപ്പൊ അംഗൻവാടി പോലും തൊടത്തില്ലേ....
നിക്ക് അന്നേരം കയ്യൂലേ...
ആ ആ വരുമ് വരുന്ന ടൈം ആകുമ്പോയേക്കല്ലേ.... എത്താൻ പറ്റ് ആ എത്താൻ പറ്റില്ലല്ലേ പിന്നെ ആരുല്ലല്ലോ വീട്ടിലല്ലെ പിന്നെ മ്മാ
ആ അതാണ്... തറവാട്ടിലായന്ന് പോയിനു
ആഹ്.. അതെ.. അത് ശെരിയാ.. അതന്നെ.. തറവാട് പിന്നെ അടുത്തൊന്നും ആയിരിക്കൂല..
ആഹ്.. അല്ല.. കൊറച്ച് വിട്ടാണേ..
ആഹ് ആഹ് അല്ലെപിന്നെ ഓൺലൈനായിട്ടൊക്കെ ചെയ്യണം.. ഞങ്ങള് ഞാന് ചെറുതായിട്ട് ഓൺലൈൻ ആയിട്ട് എടുക്കുന്നുണ് ഇണ്ട്
ഏഹ്..... ആഹ്.. ആ ആഹ്..
അപ്പോങ്ങനെ.... അ മക്കൾ വന്നിട്ട് വൈകുന്നേരം വന്നിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാ... വൈകുന്നേരോ അല്ലെ രാത്രിയൊക്കെ ആയിട്ട്...
ട്ട ആ... ആ..
പിന്നേ.. വീട്ട് പോവല്ലേ? അപ്പം ഹസൊറ്റക്കവുമ്പോ പോവലും ഉണ്ടാവൂല....
ആ... അങ്ങനെ ആയോണ്ട് ജസ്റ്റ് ഇങ്ങനെ പോയി പോരൂന്നല്ലാതെ... അ
ആഹ്.. അതെല്ലോട്ത്.. ആ എല്ലോട്ത്തും അയ്നിപ്പോ മക്കൾക്ക് പിന്നെ... ഇപ്പ ഇവിട മോനും മോക്കൊക്കേ ക്ലാസും മദ്രസൊക്കെള്ളോണ്ടേ... പോവാനും പറ്റലില്ല.. അംഗൻവാടി പിന്നെ അയാധി പ്രശ്നൊന്നുംല്യാ... ല്ലെ.. അങ്ങനെ ഒഴിവാക്കുന്നേനൊന്നു?
ഏയ്.. അങ്ങൻത്ത പ്രശ്നൊന്നുല്യാ.
പഠിപ്പിക്കോ അവിടെ.. അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്ക്ണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടും അങ്ങനെയൊക്കെണോ?
പാട്ടും അങ്ങനെയൊക്കെ.. പാട്ടൊക്കെ ഇങ്ങനെ പാടുന്നേക്കാ....
ആഹ്... അയ്ശരി.. ഉറക്കൊക്കെ ഉണ്ടാവൂലേ എപ്പളും ഉറങ്ങ.. ഉറങ്ങുന്നതൊക്കെല്ലേ? നമ്മള്...
പണ്ട് നമ്മളൊക്കെ ചൂൽവടിയൊക്കെ കാട്ടി പേടിപ്പിക്കലേഞ്ഞി...
ആഹ് ആ അതന്നെ ഇപ്പൊ ഉറങ്ങാവുമോ മക്കള് എന്തോ പാടാവോ?
ഉ ഇപ്പൊ ഉറങ്ങണില്ലല്ലോ
ആഹ് അതന്നെ ഓല ഓർങ്ങ് ഇന്റെ മോക്ക് അതെയ്ഞീ ഭയങ്കര പരാതി ഒറങ്ങാന് ഓക്കാവൂല ഉറങ്ങാ ഉറക്കരുതന്ന് പറയ് മ്മച്യേ എന്നാലേ ഞാൻ പോകുള്ളൂന്നറിയും എന്നിട്ട് പിന്നെ ഓലെ എന്തൊ ഇപ്പോ പറഞ്ഞ് ഉറക്കലണ്ട് അമ്മൾ ചെല്ലുമ്പോ ഉറങ്ങിയണീക്കുന്ന കാണല് ഇപ്പ പുമ്മാവൊന്നുല്ല? ഇങ്ങനെ വീട്ട്ക്ക് കൊടുത്തേക്കൊന്നുല്ലേ?
ഇല്ല ഇല്ല ഇപ്പൊ പരിപാടിയൊന്നുംല്ല വീട്ടികൊടുത്തേക്കല്ലോ
ആ ഓലെ അവിടന്ന് തന്നെ കഴപ്പിക്കല്ലേ അതുകൊണ്ട് നല്ല ആ കഴ്‌ക്കൊ കൈ ക്കാണെങ്കിൽ നല്ലതാണ് മറ്റത് ഒരു പുമ്മാവ് തൂക്ക പാത്രംക്കെ കൊണ്ട് ഇങ്ങനെ പോലൊക്കെ ആ ആ ഈ തൂക്ക പാത്ര കാണുമ്പയാഞമ്മ ക്ക് ആ ഈ കുട്ടി അങ്ങൻവാടില്ലന്ള്ള ഇത് വെര്ല്ല് ഇപ്പൊ ആഒന്നുല്ല ഇപ്പൊ ചെലങ്കൻവാടിയലു യൂണിഫോമക്കെണ്ടല്ലോ അവിടെ യൂണിഫോം
അ ഇപൊര് വിധ അങ്ങനവാടി ഇവിടെല്ല്യട്ടൊ ഒരുവിധ അങ്ങനവാടിലൊക്കെ യൂണിഫോമിണ്ട് ഉം
അപ്പ നമുക്ക് മനസ്സിലാവൂല ഇപ്പതേതന്നെ എൽ കെ ജി ആണ് യൂ കെ ജി ആണോ അംഗൻവാടിയാണോ ഒന്നും അറിയില്ല അപ്പൊ അതേ ഒരു രീതീല് പോകുന്നുണ്ട്. പോയി ശീലാവണ നല്ലതാ പിന്നെ പി എൽ കേ ജി കൊക്കെ ചേർത്തുമ്പേ വെല്യ ബുദ്ധിമുട്ട്ണ്ടവ് ലാ ആ ആ മറ്റേ എൽ കെി ആവുമ്പോൽക്ക് ബു കും എല്ലുകൂടെ ആകുമ്പോ ഓല്ക്ക് ഭയങ്കര ഭാരം കുടുങ്ങു തീരേ പോവാതോലാമ്പോയേ അംഗൻവാടി ആകുമ്പോൾ പിന്നെ കൊറേശൊക്കെ ഓല്ക്ക് ഇങ്ങനെ ഒരു മൻസ്സിലാവുല്ലോ ഇങ്ങനെ ക്കേണ്ന്ന് ഏ ഏദേശം ഒരു ഐഡിയ കിട്ടിയുള്ളൂ പിന്നെ ഇഞ്ഞിപ്പ കരച്ചിലൊക്കെണ്ടെങ്കിൽ അങ്ങൻവാടിന്നാണ് തീർത്തോളൂ. എൽ കെ ജി ന്നൊക്കെ കരയാ നിന്നാല് ഞമ്മക്ക് ആകെതാവും ങ്ങനെ പോവാനൊക്കെ മടി കാട്ടിയാല് എൽ കെ എൽ കെ ജി യിലും ഉണ്ടല്ലോ ഇപ്പൊ നല്ല ബുക്കും ഉണ്ട് എല്ലുണ്ട് നിങ്ങളെന്തേ പഠിപ്പിചിന് എന്താ പിന്നെ ക്ലാസ് എടുത്തന് ആ ഓ കേ ജി ആ അപ്പൊ എത്ര വർഷം പോയി?
ഞാന് ഒരു വർഷം പോലും പോയിക്കുണ്
പോയിണല്ലേ പിന്നെ ഇങ്ങനെ മോന വൈറ്റിലുണ്ടായിരണം നിർത്തിയതാ
അല്ലല്ല ഞാൻ ഓന ഉണ്ടായന്റെ ശേഷം ഞാൻ പഠിക്കാനും മോന്റീസൊറി പഠിക്കാൻ പോയതും പഠി പ്പിക്കാൻ പോയത്ക്ക മോൻണ്ടായ ശേഷ
എന്തെ പിന്നെ ഒരു വർഷം പോയില്ലേ ആ വീട് ആ വീട്
ശേഷാ പോ
പോന്നിട്ട് വേറെ
ഒരു വർഷം ആവണള്ളൂ ആയിട്ടില്ല
ആഹ് അത് ശരി അത് ശരി ഞങ്ങളു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞ് കഴിയണേ ഉള്ളൂ
ഉം
അതിന്റതായിട്ടുള്ള ഇപ്പ നാട്ടിലൊക്കെ നിന്നാട്ട എടുക്കയല്ലേ കടങ്ങളായിട്ടും അതും ഇതൊക്കെ ഇണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കടങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ മൊത്തത്തിലെങ്ങനെ
ആഹ് പണിഒന്നും മേലക്കെ എടുത്തിട്ടില്ല ഇനി മേലക്ക് എടുക്കണ ഇന്ഷാ അല്ലാഹ് മേലേക്കെടുത്തിട്ടില്ല അല്ലാത്ത പണി തീർത്തതാണ്
ആഹ് അതുകൊണ്ട് വൃത്തിൽ നമുക്ക് ർന്ന ഇരിക്കാനായി മറ്റേ ഞങ്ങള് പറഞ്ഞേന് അടിടണ്ടനിപ്പ അതിനുള്ള ക്യാഷ് ഒന്നും ഇല്ലന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്തേനി പിന്നെ എന്റെ മൂത്തച്ഛനൻ ആരൊക്കെ കൊടു താണ്ടൊക്കെ അങ്ങനെ അടിയിട്ട് കയറി അതുകൊണ്ട് നല്ലതായി മറ്റേ ആകെ എരപ്പയിരിക്കൂ നമ്മൾ മക്കളും ചെറിയ മക്കളാവുമ്പേ
ഉ ഉം അതുവല്ല രണ്ടാം പണിയ ആയിരിക്കും ഞമ്മള് പിന്നെ ഇതാക പുറത്ത് എടുത്തിട്ട്
പിന്നെ നമ്മള ഒരു വീടെടുക്കും പോലെ എല്ലാ സാധനങ്ങളും മാറ്റി എല്ലാം വേണം അതേപോലെ എന്റെ വീട്ടിലെ തന്നെ മേല് ഇടലൊക്കെ ഇപ്പോം. അടിപ്പണിപ്പ കഴിഞ്ഞിട്ടേ ഉള്ളു ന്റെ ബാപ്പേ എന്തോരം ബുദ്ധിമുട്ടേന്യ. അതെയോ എല്ലാ സാധനങ്ങളും വേണ്ടേ പിന്നെ മഴക്കാലൊന്നുമല്യേനെ. ന്നാലും നല്ല ബുദ്ധിമുട്ടായേനെ എന്ത മാർബിള് മാർബിൾ അയിന് വന്നിണ്ട് അയിന് നല്ല പണിയാ നല്ല പൊടിയും. മിൻസാക്കെയാ അയിന് ന്ത്‌ ഇപ്പൊ അങ്ങനെ എന്തൊക്കോ ആഹ് അതപ്പൊ. അങ്ങനെ കുറെേ പണിയെടുത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഉമ്മച്ച പിന്നെ കാൽ വേദനയൊക്കെ തുടങ്ങി. അങ്ങനെ ങ്ങട്ട ആയില്ലേ. റ്റൊക്കെ ആവും ചെയ്യും പിന്നെ ഞങ്ങൾക്കു പോയിട്ട് ഇപ്പൊ തീറ്റള കൊണ്ടും പോയിട്ടും കാര്യില്ല മക്കളെയും കൊണ്ടേ പിന്നെ അവിടെ അവിടെ വേ ക്കാനും വയ്യ എല്ലാം കൂടെ ആവുമ്പൊ. അപ്പൊ ഞങ്ങള് ഏതായാലും ഞ പറയാത് അടിപ്പണിയൊക്കെ കഴിഞ്ഞ് കേറിയോണ്ട് നന്നായി .
ഞാന് അത് ആദ്യം തന്നെ അവരോട് പറഞ്ഞിനു പണിയൊക്കെ കഴിഞ്ഞിട്ടെ ഞാൻ കേറുള്ളു അല്ലാതെ. അത രല്ലാ ഇനിക്കാര് ഞാൻ അന്നേ പറഞ്ഞ
ശെരിയാണേട്ടാ ഞൻ വിചാരിച്ച ആ കഴഞ്ഞേും വേണ്ടില്ല കാരണം നമ്മുക്കറിയല്ലോ നമ്മള് ഇലെടുത്ത് എത്രത്തോളം ഉണ്ട്ന്ന് അറിയാലോ ഇന്നെതായാലും അങ്ങനെ മൂത്തച്ഛനൊക്കെ കൊടുത്തോണ്ട്. ആഹ്ഹ് പിന്നെ നമ്മുക്ക്ഓൾക്ക് വീട്ടിയാൻ മതിയല്ലോ നമ്മളെ ഉണ്ടാവുന്ന ടൈമില് അങ്ങനെ. അതുകൊണ്ട് അതട് കഴിഞ്ഞുകേറി ഞങ്ങൾ മറ്റേ ഞാനഅത് വിചാരിച്ചിട്ടേ ഇല്ല ഇനി അടിപ്പണി ഒന്നും. നേരെ ഒന്ന് പാർത്ത് കിട്ടിയാ മതി . കൊറെയായിനി അങ്ങനെ നമുക്കൊരു പൂതിയാണല്ലോ വീട് ഒന്ന് ആയ ഒന്ന്. പാർക്കാ പിന്നെ കുടിരിക്കാനും പൂതിയാണല്ലോ ഞ വീട്ടില്. പിന്നെ വീട്ടിലാരാക്കെ ഉള്ളേ നിങ്ങളെ വീട്ടിലാരള്ളേ.
എന്റെ വീട്ടില് ഞങ്ങള് അഞ്ചു പെൺകുട്ടികള് ഒര് ആൺകുട്ടിയാ.
ഓഹ് ഞങ്ങള് അങ്ങനന്നെ അഞ്ച് പെൺകുട്ടികള് ആൺകട്ടികള് ഇല്ല.
ഏഹ്ഹ്.
ഞാനാവലുത് നാല് അനിയത്തിള് പിന്നെ രണ്ട് ഒരാൾടെ കഴിഞ്ഞു ഒരാളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞേനെ. ഇനിപ്പൊ ഡിസംബറിലൊക്കെ ആയിട്ട് കല്യാണം ഉണ്ടവാ മതി എൻഗേജ്മെന്റ് ഇപ്പൊ ഒരാഴ്ച ആയി. മറ്റുളു കഴഞ്ഞിട്ട്.
ഏഹ്.
നിങ്ങൾ എന്താ അമ്മേനെ വെലുതാണോ അല്ലേ ചെറുതോ.
ഉം ഞാഅല്ല ഇനി എന്റെതായ ഒരാളും കൂടി ഇണ്ട് കഴിഞ്ഞു ഓള് ആഫ്റ്റർ കല്യാണം ഓള്താ.
ആഹ അത് ശരി എത്ര എന്താ പഠിക്കുന്നെ.
ഓള് ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു ഇനീപ്പോങ്ങനെ കല്യാണം നോക്കുന്നുണ്ട്.
ആ ഡിഗ്രി കഴിഞ്ഞല്ലോ അല്ലെ ഡിഗ്രി കഴിഞ്ഞാ. പിന്നെ നമുക്ക്മ്മള ഞങ്ങള നമ്മൾ ഓക്കെ പ്ലസ്ടു കണക്ക്. എത്രെന്നാ കല്യാണം കഴിഞ്ഞെ ആഹാ . എത്രന്ന് കഴിഞ്ഞേ പോന്നേ.
ഞാന കേട്ട ഞങ്ങള് എന്റെ വീട്ടിൽ എല്ലാരും ഡിഗ്ര കംപ്ലീറ്റ്
ഡിഗ്രി ആ എന്റെയൊക്കെ പ്ലസ് ടു എക്സാംമഹ്ഹ് എഴുതി ആ ഒരു ടൈമിലാ പതിനെട്ട് അങ്ങിട്ട് ആയി. ആയിട്ടേ ഉള്ളു ഹ് അപ്പോ. അന്നൊക്കെ അങ്ങനെയണല്ലോ ഒരു പെട്ടന്ന് ഇണ്ടാക്കിയ പ്ലസ്ടു ആയ എന്നാ. അഹാ ആ ഒരു ടൈമിൽ അന്നൊക്കെ പത്തിന്ന് വരെ കല്യാണം കഴിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അന്നൊക്കെ. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല ട്ടോ ഓൾക്കൊക്കെ കുറച്ചൊക്കെ വിവരം വെച്ച് മക്കൾക്ക ഒക്കെ അയിന്. സമ്മയക്കൂല്ലല്ലോ അല്ല ഒന്നും ഡിഗ്രിക്കൊന്നും പോവാതെ ഒന്നും സമ്മയ്ക്കൂല ഒരു ജോബ് ആണ് എന്റെ അനിയ അങ്ങനെ നമ്മള് നമ്മള് മാ മറുപടി നമ്മള് മടുക്കും ഓരോരുത്തരും ഇങ്ങനെ ചോയിക്കാണ് ഇപ്പ പു മാ പെൺകുട്ടികളെ കിട്ടുന്നില്ലല്ലോ.
ആഹാ അതാണ് ഹ്ഹ്ഹ്.
കുട്ടികള് ഇണ്ട്ന്ന് കേക്കുമ്പോ അങ്ങനെ വിളിച്ചു ചോയ്ച്ചു ഓരോരുത്തര്. എടാ നമ്മള് ഇബരത് സമ്മക്കൂല ഞമ്മ എന്താ പറയേണ്ടെന്ന് വിചാരിക്കും. ചെലപ്പ നമ്മളടുത്ത ആൾക്കാരൊക്കെക്കു അത്‌ ചോദി ന്നതേ ഇവരത് സമ്മയ്ക്കൂല്ല. ഓൽക്കൊക്കെ പിന്നെ ഡിഗ്രി കഴിഞ്ഞാലും ഇനി എന്തേ ജോബ് ആയിട്ടേ സമ്മയ്ക്കും എന്നുള്ളതില ഓൽ നിക്കുന്ന്.
ആ
അത നല്ലന്നെ അപ്പ എന്താ പെട്ടെന്ന് പോന്നിട്ട് ഇപ്പ എന്താ പോയിട്ട്. ഞാനു അങ്ങനെ നിർബന്ധിക്കലും ഇല്ല. എന്നായിക്കോട്ടെ ആ അതെ എന്നായിക്കോട്ടെട്ടോ.
ആഹ് ശരി.
ആ എന്നാ ശരി.
അ അതിത് കട്ടാക്കാൻ പറ്റില്ല കാർ